ഓഹ
ആഹ കൾക്ക അടി
ആഹ കേൾക്കണ്ട് പററെേ
എന്തൊക്കെയാ
എന്തൊക്കെയ വിശേഷൾ സൂഖ മല്ലണ്ടല്ല അവിടെ പോണണം എന്തായി വീട് പണക്ക
വീട് പണി വാർപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ അഞ്ചാറ് മാസയി അപ്പൊ ഞാന് വെള്ളം ഇങ്ങനെ ഒലിച്ചിട്ടേ പ പാരപ്പറ്റി കെട്ട പക്ഷെ തേക്കാതെ പാരമ്പ കെട്ടിയിട്ടും ഇപ്പം പാരപ്പെ വ പറഞ്ഞ പണ്ടത്തെ വീടിന്റെ അതിലല്ലോ സൈഡില്ലല്ലോ മോളൊക്കെ എടുക്കാൻ കണ്ട് ഒറ്റ ആ ആ ആ ആ അങ്ങനൊയിട്ട് ും കരമക്കൂടം ഇങ്ങനെ ഓവിന് ക ഇ ഡയറ്റ ആണ ആവാോ അങ്ങനെ ഓവ് വച്ചിട്ടില്ല തേക്കുമ്പോളല്ലാം വെക്കുക
ആഹ അപ്പൊ ഒരു വെള്ളമായിട്ട് പോരുണ്ടോ
കാര ഓവ് ഒ ഓട്ടട്ട കൂടെ അങ്ങനെ വ ണ്ട് ആ പരമ കൂടെ അങ്ങനെ ഒലിച്ചിറങ്ങുവയാണ് ബ ച്ച് പൈപ്പ് വാങ്ങി കൊണ്ടന്ന്ട്ട് അഒന്ന് അടച്ച്കാണ്ട് നോക്യോക്കണം പിന്നെ
വയറിങ്ങൊന്നും നോക്കിണ്ടാവൂലലെ
വയറിങ് നോക്കീല അങ്ങനെ പൈസ ആണ്ടെ അപ്പ പിന്നങ്ങനെ ആ പിന്നെർഞ്ഞാല് ആ ആ അതോണ്ടാണ് ബേക്കടിക്ക്ണെ എന്തെങ്കിലൊക്കെ എത്രൊ എത്തെങ്കിലൊക്കെ കാട്ടീട്ട് ലോൺ എടുത്തിട്ടോ മറ്റതോ എന്തെങ്കിലൊക്കായിട്ട് ചെയ്യും
ഇന്റെ അനിയത്തിന്റെ ഇന്റെ അനിയത്തിക്കും നിക്കാൻ വീട്ണ്ട് ന്ന്ട്ട് ഓല് ഓരോന്നോരോന്ന് ഇങ്ങനെ
ആ ഓല് ഞങ്ങളു രണ്ടാളൊരുമിച്ച് ഓൾത് മോള്ക്ക് വാർപ്പ് കഴിഞ്ഞില്ലെപ്പം
ആ ഓൾത് തേപ്പ് വയറിംഗ് ഒക്കെ ആ കഴിഞ്ഞിപ്പം പിന്നെ ബാത്റൂമ് ടൈൽസ്ടാ വേണ്ടി ടൈൽസ് കൊണ്ടയ്ച്ച്ണ്ർഞ്ഞി സാവധനങ്ങനാവും
ങ്ങിനൊന്ന്ണ്ട്
ആ ഓൾത്പ്പൊ കൊറേ ആയല്ലോ തൊട്ങ്ങീട്ട് അന്റേന്റെ മുന്നെ ഓൾത് തൊട്ങ്ങീണ്ടാവും ആ അതൊരു വർഷൊന്നല്ല
ന്ന് തുടങ്ങീര്ന്ന്ങ്ങനെ മംഇന്റെ ഇപ്പതന്നെ പൊറം ഞങ്ങളാ താമസാക്യന്ന് വൈറ്റ് സിമെന്റടിച്ചീനല്ലോ ഇപ്പൊ പിന്നന്ന് ഈ മഴ മുന്നായിട്ട് മൊത്തത്തില് ഉള്ളട്ച്ചീല്ല പൊറം ഫുള്ളായിട്ടൊന്ന് പെയിൻ്റട്ച്ച് മതിലൊക്കൊന്ന് പെയിന്റട് ച്ച് മോള്ക്കെടുത്ത് അതെ ഇല്ലേ മോള്ക്ക്ട്ത്ത അതേ ഇല്ലേ മോള്ക്ക്ട്ത്ത അതെ പോലെ അവ്ടെ കടക്ക്ണ്ട് മോൾക് ഉം മോള്ക്ക് തേപ്പഴിഞ്ഞിട്ടൊള്ളൂ വേറെ വേറൊന്നും കാട്ടീല്ല ജനൽന് പൊളിച്ചിട്ടില്ല പിന്നെ ബാത്ത് റൂമൊന്നും നന്നാക്കീല്ല അങ്ങനെ ജനലും വാതിലൊക്കട കട ക്ക്ണ്ട് പിന്നെ അടി അത്യാശ്യം അർജന്റില്ല അർജൻ്റില്ലല്ലോ അത് സാവധാനക്കെ ഇട്ക്കാർഞ്ഞ്കാണ്ട് പിന്നെ പോ ഐനാത്ര ഒരുപാട് ആളൂല നമ്മളിങ്ങനെ താക്കാൻ വേഗം പെട്ട പണി തീർക്കട്ടെജാര്ച്ചാന് ആ കൂടുതല് ആവും മോളല്ലേ നുക്ക് പിന്നെ അപോ തിന് നന്നാക്കണം എന്നൊക്കള്ള ഒര്ന്ത് വരിക ഇപ്പോ അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇല്ല
കൂട് കോണിക്കുട് പൊക്കണങ്കിൽ പിന്നെ മൊത്തത്തിൽ പൊരപൊുമ്പോളേ പൊക്കാൻ പറ്റയുള്ളൂ എന്ന് പറഞുഅപ്പോനാമോൾക്കൊരു റൂം എടുക്കാ അതിനും പറ്റൂില്ല അപ്പൊ ഇപ്പൊ തൽക്കാലം ഞാൻ അത് പ്ലാന് അതെ ഒക്കേ ഒപ്പേ പൊങ്ങാൻ പറ്റുള്ളൂല്ലോ
അത ഉ
അപ്പ ഞാൻ മുകളില് റൂം എടുക്കാന്നന്ന് വിചരിച്ചിനത് അപ്പ എ ൻജിനീയർ പറഞ്ഞു മുകളില് റുമ് എടു അണക്ക്കൊറ്റക്ക് കഴയിൂലഹ കോണിക്കൂടിന്റെ കൂട്ടത്തില്ൽ പണ്ട പണ്ടത്തെവീടണെങ്കി പറ്റു നമുക്ക്തിനെ ചാരിറ്റ് ഒരു റുമ് എടുകായിരുന്നു
ആ അന്റെ അടിൽ എത്ര റൂമുണ്ട്
അടിൽ രണ്ട് റൂമും ലിവിങ്ങും ഹാളും അപ്പൊ ഒരു അടുക്കളായി ഉണ്ടാക്കി അപ്പൊ ഞാനത് അടുക്കള അത്ഞ് ഇപ്പോ ഇളതല്ലോ
ആഹ അതന്നെറ പിന്നെപ്പോ മക്കളും വലുതാവല്ലോ
ആഹ അവഓക്ക് വലിയതാകുമ്പോന് എന്താ വലിയതായി ലോ ന്നാലും കല്യാണം കഴിക്കാരവുമ്പോത്തി പിന്നെ എന്തായലും മോള്ക് എടുക്കണം ഇടുക്കേണ്ടിരും അപ്പൊ അപ്പൊ ആടു മക്കളെ ഞാൻ അതില ഒന്നും പാർക്കാതെ പിന്നെ റാക്ക് വാർത്തണ് എന്നിട്ട് അതില് ഒന്നുണ്ടാക്ക നക്ക അത കട്ടിലിട്ടാൽ കിടക്കാാലോ അങ്ങനെ അങ്ങനെ വിചാരിച്ച കൊണ്ട് അടുത്ത് അടുക്കള ഒന്ന് ന്നാ ഇർക്കി കട്ടെ അപ്പം കല്ലും കിട്ടാനല്ല
ഉ ഇപ്പ എന്താ അപ്പൊ ഇപ്പൊ കല്ലില്ലേ
കല്ല്കോറി ഇപ്പോഈ മഴണ്ട്
ആ അതേക്കാര അതക്കാര നോക്ക ഇറ്റത്‌ന്തൊക്കെ പി അരല്ലേത്ര കഴിഞ്ഞ പിന്ന മോൾക് എടുത്തു അയിൻ പയേ കോണിൂടായിട്ട്
ആ അയിന അതൊക്ക കോണി കൂടയിട്ടല്ല എത് ഓപ്പൺ ആയിട്ട് ല്ലേ അപ്പ എന്റെ ആ ആങ്ങളന്റെ വീടുണ്ടല്ലോജ അത് നേരെ ആ അങ്ങനെ ആകുമ്പോ ആ കോണിക്കൂട് കെട്ടാൻ കഴിൂല്ലല്ലോ എന്നാലും ഇപ്പ തൽക്കാലം ഞാൻ കെട്ടി ണ്ട എന്നാലും അകത്തേക്ക് വെള്ളം വരും എ കോണി ഇപ്പൊ മോൾക്ക് കേറാൻ കയൂല ഷീറ്റിട്ടക്ക
ആആ ആ ആ
കേറണെങ്കി കോണി പൊർ ത്ത് കൂടെ വെച്ചിട്ട് കേറണം ഉ ഉം അ ഇഞ്ഞി എന്തായാലും ഇനിക്ക് മോള്ക്ക്ട്ക്ക് ആ ആ അങ്ങെ ഒരു ടെറസ്സിന്റെ ഷീറ്റിട്ടു കമ്പിയൊക്കെ ട്ട്ട് ഇഞ്ഞി ആ ഇഞ്ഞി മോള്ക് ക്ക്പ്പ കയറൻ പറ്റൂല്ല മോ സാധാ ടും പോലെന്നേണ് പക്ഷെ ഡോറച്ചിട്ടില്ല നാല് വരി പൊക്കീട്ടുള്ളൂ മറ്റൊടുത്ത് മൂന്ന് വരി ആ അങ്ങനെ വെച്ചക്കെ പ്പൊ വീടിന്റുള്ളിന്ന് കയറാൻ പറ്റൂല ആ ആ
ആ ശരി ഉം.
പിന്നെന്താ ചായ അടിച്ചോ ചായക്ക്ന്താ കടി ഉണ്ടാക്ണ്ടോ ഉണ്ട
ചായ കടി ഉണ്ടാക്കിട്ടൊന്നുല്ല ഞാൻ ചായ കുടി മക്കള് കളിച്ചാൻ ഇറങ്ങി. വാങ്ങീന് ഞാന്. മിക്സ്‌ചറും തൊക്കെ ണ്ടായീനു. അതൊക്കെ കൂട്ടി ചായ കുട്ച്ച് മക്കള് കളിച്ചാൻ വേണ്ടീട്ട് ഇറങ്ങീക്കണ്
ഈ വൈകുന്നേരത്തിന് ഉണ്ടാക്കണം അതോ ഉച്ചക്ക് ഉണ്ടാക്ക
അല്ല ഉച്ചക്ക് ഞാൻ രാവിലെ വച്ചതന്നെ ണ്ട് രാവിലത്തെ ചോറും കറികളൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ അയ്ന് എന്താന്നോ കാട്ടല് വേഗം പെ വേം കഴിക്കണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു ഖുർആൻ ഓത്ത് കഴിഞ്ഞാ പിന്നെ വേം ങ്ങട്ട് ഫുഡ് കഴിക്കലാ. നേരത്തെ കഴിക്കലാ.
ആരിങ്ങനെ കാത്തിരിക് ക്കാനൊന്നുല്ലല്ലോ അങ്ങനെ ആവുമ് അങ്ങ് അങ്ങനെ ആവുമ്പളാ ഈ മക്കള് പുറത്ക്ക് ഇ പ്പോ ഇൻക്കൊക്കെ ന്ന് പറഞ്ഞാല് വലിയ മോന് ഇപ്പൊ ഫുട്ബോളിന്റെ
ആ അതന്നെ ഓല് പോയാ പിന്നെ എപ്പളാ
ഇന്ന് പന്ത്രണ്ട് മണിക്കെറങ്ങി പോയിട്ട് പന്ത്ര പയ്നൊന്നെ മുക്കാലിനോ അങ്ങനെയൊക്കെ ഇറങ്ങി പോയി ണ്ടാണ് വന്നത്
ആ അതേപോലെ ന്റെ ഏട്ടത്തി വുൾച്ചപ്പണ്ട് പറിണ്ട്. പത്ത് മണിക്ക് ഭക്ഷണം കഴിച്ച് കാണ്ട് ആണ്ട് പോയിട്ട് പിന്നെ മൂന്ന് മൂന്നരക്കെ ആയിണ് വന്നപ്പോ. ഫ്ളക്സ് അട്ച്ചാനോ ഒക്കൊ പോയതാണ്
എല്ലാരും ചെക്കന്മാരന്നല്ല. മൊത്തത്തില് ആണ്ങ്ങള് ഉം അൻക്ക് ടീമ്ണ്ടോ?
ഇപ്പിം കുട്ടിളൊക്കെ ഒരു ടീമാ നൈമറാ. പിന്നെ ആ പിന്നെ പിന്നെ ഞാന് വേറെ ടീ
ജ് ഏതാ ടീമ് ഞ ഏ ഫ്രൻസാ എമ്പാപ്പ ഉം ഞാന് ഞാന് ഞാൻ പർഞ്ഞ് ഇഞ്ഞ് ഞാന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യക്കെ ദേനി റൊണാൾടന്റെ റെമേനി അപ്പം പിന്നെ മോനോട് പറഞ് ഇഞ് ഞാന് എമ്പാപ്പന്റെ ടീംമാവാണ് പറഞ് അതിൽ ഇന്ന് ഇന്നലെ വന്നാണ്ട് നിങ്ങള് പേതാടീമ് ഞാ റൊണാൾഡ് ന്നെണ് ഞാൻ പോർച്ചുഗല്ലെന്നെയാണ് ഓനോട്‌ അപ്പൊങ്ങള് എ ആ എബാപ്പൻറ്റെ എമ്പ പ്പാന്റെ ടീമാണ്ണ് എമ്പാപ്പ നഷ്ടപ്പെട്ട്ണ് ടീമ്ക്കില്ല
എനിക്ക് ഞാൻ അയാൾ കളി കണ്ട്കാണ്ട് ഇഷ്ടപ്പെട്ടതായിന് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ലോക കപ്പിലെ ആ കളി കണ്ട് കണ്ടാണ് ഞാന് ഫ്രാൻസ് എംബാപ്പന്റെ കളിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാന് ഞാൻ ഫ്രാൻസ് ആണ് ന്ന്റഞ്ഞ ഹ് മക്കള്
കഴിഞ്ഞ പ്രാവശ്യൊക്കെ പകലേനികളില്ലേ
ആ പകലും പിന്നെ നമക്ക് കാണാൻ പറ്റിയ ഒരു ടൈം രാത്രി
ആ ആ അങ്ങനെയൊക്കെ ഏയിരുന്നു ആ ഇപ്രാവശ്യത്തൊക്കെ ടൈം മാറി
ആ നട്ടപാതിരക്കോകെണ് ന്ന് പറഞ് കേട്ട്ണ് എവിടെ പിന്നെ പോകാൻ ആൺകുട്ടികള് അങ്ങനെ പൊ റിയാനുംകാക്കാനും വരാനും പോകാനുല്ലാതോണ്ട് ഇൻക്ക് ആ കാര്യത്തില് ബേജാറില്ല
അപ്പൊ മോന് ത്ത അറിന് ഇനി രണ്ട് മാസത്തിന് ഇന്നെ ഒച്ചി മ്പുളീം അങ്ങനെ ദേഷ്യപ്പെടും നേരം വൈകിയാണ്ട് ചെന്നാ അങ്ങനെ വിൾച്ച് ഫിറ്റാക്കും അപ്പോം പറിം ഇൻക്ക് ഇത്ര വയസായി ഇ തോന്ന് ഇരുപത്തൊന്ന് വയസ്സകാനായി ഇങ്ങള് ഇഞ്ഞും ഇനെ ചെറീ കുട്ടിയാണ് ഞാ ഇരുത്തോന്ന്സായാലും മുപ്പത് വയസ്സയാലും അന്നെ
അ അതെന്നെ മക്ക ഇപ്പൊ നമ്മക്കൊന്നും മക്കളെല്ലൊ
ന്ന് വയസ് അന്ടെ കൂടെ ഉണ്ടാവും ന്ന് പറഞ്ഞ പിന്നെപ്പൊ പറഞ്ഞ ഇരുപത്തൊന്നു ഇരുപത്തൊന്നു വയസ് ആണെങ്ക ജൂലൈ വരണം അപ്പൊ ഞാൻ പോ പറഞ്ഞു ഓനോടണ് ഇപ്പോളും എന്റെ പ്പം തന്നെയാണ് ഞാൻ വിടൂലന്നേ പറഞ്ഞു
ഓൻ പഠിക്കല്ലേ
ആഹ് ഓന് മൊബൈൽ ടെക്നീഷ്യൻായിട്ട് എറങ്ങിയല്ലോ
ആ എർങ്ങ്യോ ഉം മറ്റോ പഠിക്കില്ലേ രണ്ടാമത്തോൻ
ആ രണ്ടാമത്തോന് അവിടെ ആയിരുന്ന് രണ്ട് ബിരുദുംമ്പാട പഠിച്ചപ്പോ മടിയായി തോർന്നിട്ട്പ്പം പന്ത്രണ്ടിസായി
ഞാൻ പോയിട്ടില്ല
രാവിലെ പോകാം ഇന്ന് കളിണ്ട് ഇന്ന് കണ്ട് അത് കൂടി കണ്ടിട്ട് പോട്ടമ്മച്ചി പോട്ട ഉസ്താദ് അങ്ങനെ വിളി ണ്ടവുടന്നു
ഏ ആ ഓൻ ര ആ ബിരുദ്ധ രണ്ട് എടുക്ക അവിടെയാണ് എന്നൊക്കെ ൻക്കറിയാം
അപ്പ പ്ലസ്ടു പ്ലസ്ടു അത്യാവശ്യം തരക്കേടില്ലാത്ത മാർക്ക് പാസ്സായിണ് കാരണം പാസ്സോഡ് എന്നാ ശനിയാഴ്ച മാത്രേ ക്ലാസ് കിട്ടുള്ളൂ
ആ
ഇ ആ ആറ് വിഷയം അറബി പിന്നെ ഓൽക്ക് പോട്ടെ അഞ്ച് വിഷം ഇങ്ങനെ മാറി മാറി എടുക്കുള്ളൂ അത് നല്ല അതിന്റെ ഗൈഡും കാര്യ ഒക്കെ കൊടുക്കും അങ്ങനെ ആയിക്കാണ്ട അത്യാവശ്യം എഴുപത് ശതമാനം മാർക്ക്ണ്ട് ആ എഴുപത് ശതമാനം മാർക്ക്ണ്ട് അപ്പം ഇന്ടെ നാത് ചെറിയ നാതൂന്റെ മോ ഫുള്ള് എ പ്ലസാ അയില് ഞാൻ ഇൻ്റെപ്പാനോട് പറഞ്ഞു ങ്ങള് ആ ഒക്കെ ടോപ്പസാണ്ന്ന് പറഞ്ഞാണ്ട് ന്റെ കുട്ടിന്റെ മുന്നിന്നു ഓളെ പൊന്തിച്ചാ പാടില്ല എന്റെ കുട്ടിന്റെ അവസ്ഥ ഇങ്ങനെയാണ് എന്റെ കുട്ടീന്റെ പറഞ ഉപ്പാനോട് അങ്ങനെ പറഞ്ഞഞ്ടുത്ത് നമ്മളെ കുട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അതുകൊണ്ട് രണ്ടാളീം താരതമ്യം ചെയ്യ ത്ട്ടോന്നൊക്കെ പറഞ്ഞൊടുത്തു അങ്ങനെ ഓളെ ഫുള്ള് ഏപ്ലസ് ഞങ്ങളാരും ആണ്ട് പൊന്തിച്ച് വചവുല്ല മ്മൂട്ട്യാക്ക് പ്പന്നാള് കേട്ടില്ലെജ് നാ ആ നാത്തൂൻ്റെ നാത്തൂൻ്റെ നാത്തൂൻ്റെ ഏട്ടത്തിൻ്റെ കുട്ടി മരിച്ചത് ജ്
ഈ മാർക്കിന്റെ പ്രയത്നം
ഉം അതന്നെതന്നെതന്നെ
കൊറഞ്ഞാലും
ഞാന്ന്ട്ട് ഞാന്ന്ട്ട് ഞാന്ന്ട്ട് മോനോടറഞ്ഞു മോനൊടറഞ്ഞപ്പോ കേ കൊണ്ടന്ന് മുറിച്ച് കട്ട് ചെയ്യാരുന്നു കേക്കൊണ്ടന്ന് മുർച്ചാർന്നു അയില് പിന്നെ ആങ്ങ ചെറിയ ആങ്ങളവിടെ തന്നോ അന്ന അന്നന്ന് പിന അന്ന് ഇപ്പം ഇത് കേട്ടിട്ടെ ഈ കുട്ടി മരിച്ചത് കേട്ട് ട്ടിട്ട് ഓളമ്മാന്റെ മൂ താപ്പാന്റെ പെണ്ണുങ്ങള് മൂത്തമ്മ അയ് പ്രശ് അത് മരിച്ചപ്പൊ അയില് അയിന് പോയ ആ മരി ചെന്നാണ് ബ് ലെ റിസൽട്ട് അപ്പൊ ഞാൻ ഓനോട് ചെറിയ ആങ്ങൾനോട് കേക്കൊക്കെ വാങ്ങി കേക്കൊക്കെ കട്ട്ചെയ്ത് കുട്ടീയാക്കൊരു സന്തോഷായി പിന്നെ ഓന്ന് എന്നാല് ഈ ഒരു വിഷ് ഷയല്ലെടീ പിന്നെ പന്ത്രണ്ട് വിഷയം കോളേജ്
വേറെ കോളേജ്ത്തെ വേറെ നോക്കാല്ലേ അയിനൊക്കെ ഈ കുട്ടീളെ ഒക്കെ ഓലൊഴിഞ്ഞ്ണ്ട് പഠിച്ചെടുക്കണ്ടേ
എടീ പിന്നെ ക്ലാ പിന്നെ അധിക ദിവസം ഇവിടെ നിക്കലാണ് ഓൻ ഇങ്ങനെ പഠിച്ചണോണ്ട് ഉസ്താദ്മാര് ഇങ്ങനെ എന്നാ ശരീട്ടോ പിന്നെ വിളിക്കാം